ലോ
ഹലോ ഓ ന
സുഖല്ലേ എന്താടി റെയിഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കേൾക്കുന്നില്ല
ഓ കേൾക്ണ്ട് കേക്ണ്ടോ ന്നാ കേ ക്കുന്ന്
കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട് പറയൂ
എന്താണ് വിശേഷം
നല്ല വിശേഷം മോളെ മോൾടെ വിശേഷം എന്നാ
ഓഹ് ഇവിടേം നല്ല വിശേഷം ഇങ്ങനൊക്കെ പോണു ആഹാ കൊഴപ്പില്ല തട്ടിമുട്ടി തട്ടിം മുട്ടിം പോണു
ചട്ടിം കലോം ആവുമ്പോ തട്ടിം മുട്ടിക്കെ പോണപോലെ ലൈഫും തട്ടിം മുട്ടിം പോണ് ലൈഫ് ഇങ്ങനെ തട്ടിം മുട്ടിം പോയ പോരാ മതിയാ
പിന്നെ ലൈഫ് ആകുമ്പോ തട്ടലും മുട്ടലുവോക്കെ ഉണ്ടാവൂലോ
അപ്പൊ ഹാപ്പി ആണോ
ആണ് ന്നാലും ആഹാ
ഹാപ്പിയാ എന്താ അത് പറയുമ്പോ ഒരു നാണം
എന്തെ
യേ
ഏ അങ്ങനെയൊന്നില്ല
എന്താടി നാണൊക്കെ എന്തോ ഇണ്ടല്ലോ പറയ് സെറ്റായിനൊക്കെ അറിഞ്ഞ്
ആടി
ഇയ് എന്താനവിടെ റൊണാൾഡോ മെസ്സി അതൊക്കെ ഞാൻ അറിഞ്ഞ് അറിഞ്ഞ്
നാസ്തക്കെക്കില്ലെന്നെയാ
എനിക്കറിയാം മോളെ നീ എന്നോട് നീ എന്നോട് കള്ളം പറയേണ്ട കണ്ട് ഞാന് നീയാണ് സത്യം കേട്ടില്ല വെറുതെ പറയല്ലേ ആഹാ
എന്റെമോനെ
നീ എന്തിനാടി എന്നോട് കള്ളം പറയുന്നേ പറയിണെ എന്താ ആവാത്തേ?
അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കട്ടേന്ന് വിചാരിച്ചു.
എന്ത് ടൈം?
കുറച്ച് നേരം ടൈം എടുത്തിട്ട് എന്തച്ചാ പറയാനുവിചാരിച്ച്.
ഏ
എന്ത്? കേട്ടില്ല.
ഏ നീ സമ്മതിക്കടാ.
ആര്?
നീ
ആരാ അടുത്തുള്ളേ?
അടുത്തൊരു താഴത്തെ പെൺകുട്ടി
അയിന്റെ സൗണ്ടാണോ കേക്കണെ ഇനിക്ക്
പിന്നെ എടി ഏ ഹലോ അതെ ആ പെൺ കുട്ടി ഇതുപോലെ ഫോൺ വിളിച്ചാ അപ്പോ തൊള്ള ട
ഹേ ഹ മുണ്ടാണ്ടിരിക്കാൻ പറ
ത്യം പറ
ഹേ ഇല്ലാടി ഞാ ഞ്ഞില്ലേ
എങ്ങനെ വന്ന് പറഞ്ഞ്?
ആ ഫ്രണ്ട്സ് ആയിരുന്നു. സോ പ്രൊപ്പോസ് യ്തു ഓ ക്യൂരിന്നു ഇല്ല ഓൺലൈൻ വഴി പരിച പ്പെട്ടു ശരിയാണ് കുറെ നാളായിട്ടറിയാം. ആപ്പൊന്നും പറയാൻ പറ്റൂല.
ഹേ ഹേ
ആ
ആയി പെട്ടന്നിട്ട്
ആ അന്നിട്ട് മെസേജ് അയച്ചു. കുറേയായി ഒരു ഏഴ് എട്ട് ആ ഒക്കെ മാസമായിക്ക്
ഉം. ഏഴ് എട്ട് മാസമായോ?
ങ് അങ്ങ ആള് എന്നോട് പറഞ്ഞ്
നാല് മാസ ഇഷ്ട്ടാണ് എ ട്ട് മാസം ഫ്രണ്ട്സ് ഉള്ള ഫ്രണ്ട്‌സ് ആരുന്നോ
അതെ അപ്പ ആൾക്ക് എന്നോടൊരു ക്രഷ് ണ്ടാരുന്നു അത് പറഞ്ഞില്ല പിന്ന കൊറച്ച് നാല് കഴിഞ്ഞ പ്പ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഇഷ്ട്ടാണ് നീ നോക്കീട്ട് പറ ഞാൻ അങ്ങനെ ചതിക്കാനൊന്നുല്ല സീരിയസ് ആയിട്ടാണ്
അയിന് നീ ആളുടെ ഫോട്ടോ കണ്ടിട്ടൊണ്ട നീ ആളുടെ ഫോട്ടോ കണ്ടിട്ടൊണ്ട
ക്കെ കണ്ടിട്ടൊണ്ട് ആ അത് ൻ്റെ കാ അതൊക്കെ കണ്ടിക്ക്
ങ്ങേ
ആ
ആള് നിന്റെ ഫോട്ടോ കണ്ടിട്ട്ണ്ട
ഓ കൺ കണ്ടു കണ്ടു കണ്ടു
ഏ
പക്ഷെ ഫോട്ടോ കണ്ടത് പിന്നയാട്ടോ
നീ ഇഷ്ടായിണ്ട ആളുടെ ഫോട്ടോ കണ്ടേ
ഞാൻ എൻ ഓ അവനെ ഓന് എന്നെ ഇഷ്ടായിരുന്നു
ആൾക്ക് നിന്റെ കാരക്ടർ ഇഷ്ടയായെന്നുശേഷാണോ ആള് നിന്റെ ഫോട്ടോ കണ്ട ആ അങ്ങനെ
ബട്ട് ഞാൻ അവന്റെ ഫോട്ടോ കണ്ടിട്ടൊണ്ട്
അതെങ്ങന നീ കണ്ട്
അത് എന്താണ് ഞാൻ അങ്ങന അങ്ങന കണ്ടിട്ടുണ്ട്
അപ്പൊ നിന്റെ ഫോട്ടോ അപ്പൊ നിന്റെ നിനക്ക് പോസ് തുംഹെരെ തുംനേ
ഏഹ് ഓ ണ്ട് അത്പ്പോ വെച്ചിക്ക് അപ്പൊ കണ്ടു ആഹ്
ഏഹ്
തേ
നിന്റെ സംസാരിക്കണ സ്ലാങ് ഒക്കെ മാറിക്ക്ണ് ട്ടോ
ഏഹ് അത് ഹോസ്റ്റൽലല്ലേ നിക്ക്ണേ അതാ
ഇതൊരു ആദ്യ നിന്റെ ഫ്രണ്ട്‌സ്ന്റെ നാട ഇൻകറിയ ആ ഒരു ഭാഷ പോലെ ന്ക് തോന്ന്ണില്ല. അത്പ്പോ ഞാൻ നി ഫ്രണ്ട്‌സ്നേറ്റൊക്കെ സംസാരിച്ചിട്ടില്ലല്ലേ
പ്പോ ഇൻ ഇന്റീ റൂമില്ള്ള ഫ്രണ്ട്‌സ് മാത്രല്ലലോ വേറെ മൻസുണ്ടല്ലോ
വേറെ ഫ്രണ്ട്‌സ് നേറ്റ് ഞമ്മളെപ്പയും തക്കെണ്ട് ഞമ്മൾ ഡെയിലി സംസാരിക്കുമ്പോ ഒരാളേറ്റ് സംസാരിക്കുമ്പോ നമുക്ക് ആൾടെ പെട്ടന്ന് കിട്ടാൻ പ്പോ ഞാൻ നിന്നെ കൈഞ്ഞ പ്രാവശ്യം വിൾ പ്പമുതൽ ഇന്ക് പ്ലാനിങ് ണ്ടായിർന്നില്ല
ഞാൻ ഞാൻ ഡെയിലി പ്പോ പ പ യിനാൾക്കാര് വേറെണ്ടല്ലോ
റ്റ്ലപാറെ അഹ് ഞാൻ പറഞ്ഞെരാ എന്റെ വായനെ കൊണ്ട് വായെക്കൊണ്ട് കേ
ആ അപ്പൊ ആൾക്ക് മെസ്സേജയക്കുമ്പോ ആ മാങ്ങ ക് ട്ടണോ
മെസേജയ ക്കുമ്പോ സ്ലാങ്ങൊന്നും കിട്ടില്ല
വോയിസ് മെസ്സേജ് അയക്കുമ്പോ നമുക്ക് ക് തുരോ
വോയിസ്‌ മെസ്സേജയക്കുമ്പോഴല്ല സംസാരിക്കുമ്പോഴ കിട്ടൊള്ളു.
ഓ എടക്കൊക്കെ വിളിക്കും എൻ വിവരറിയാം ആഹ് ഏഹ് അത് ന്നും സെറ്റായിട്ടില്ല സെറ്റായിട്ടില്ല എടക്കിനോ
ഇന്നോട് പറയാം നീ ഒരു കാര്യാലോയ്ക്കണം എല്ലാം അർഞ്ഞേന്റെഷാണ് ഞാന് ഏ ചോയ്ക്ക്ണെ
ആ
എടെ എന്നോട് പറയെടെ ഇല്ലെ
ആ ഏകദേശം ഇപ്പൊ ഒരു ഒന്നൊന്ന ഒരു മാസം
ഒരു മാസമാണെങ്കില് രണ്ടു മാസം അതിലില്ലേ ആഹ അതണ്ട് പറഞ്ഞാ പോരെ അങ്ങനെ എന്നിട്ട് ആ ആള് അപ്പൊ അതുവരെ പോസ്റ്റൊന്നുട്ടിട്ടില്ല. ആള് പ്രൊപ്പോസ് ചെയ്യണവരെ. സെറ്റ് ആവണവരെ
ഞാൻ എ ആ പോസ്റ്റ് പിന്നെണ്ട് പ ഇപ്പഴ അടുത്ത ചെയ്തത
നിന്റെ ഹൈലൈറ്റൊ പോസ്റ്റോ ഒന്നും നീ ഇട്ടിട്ടില്ല
ത്തിയുളള എന്റെ ഫേസ് ഉണ്ടാവൂ
സ്റ്റോറിയിടുമ്പഴാ സ്റ്റോറിയിടു പേസ് ഹൈഡ് ആയിട്ടുള്ള ഫോട്ടോസാണ്
ആഹ
ഓ അന്റെ കാരക്റ്റർ ഇഷ്ടായി എന്നാണ് പറയണ
അതെ അപ്പഴേന്റെയും അപ്പ് ഇപ്പഴേ സൂചിപ്പിച്ച് ച്ചിരുന്നു ബട്ട് ഞാൻ നോൺ ആ ഇങ്ങള് അയിന് അത്ര വലിയ ഇത് കാണിച്ചില്ല്യ പിന്നെ പിന്നെ ഇൻസ്റ്റ ഐഡി കൊടു ഇനി ഇൻസ്റ്റ അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ടീന്നായിരുന്നു ഫേക്ക് അക്കൗണ്ടിലായിരുന്നു ഫ്രണ്ട് പിന്നെ മെയിൻ അക്കൗണ്ട് കൊടുത്തു അങ്ങനെ
എന്നിട്ട്
ഉം ഏ
ഉം നല്ല രീതിക്കിപ്പോ പോണു
വിഡിയോ കോൾ ഒക്കെ ഒണ്ടാ
എയ്
ഏയ് എയ് വെർതെ പറയാ
അങ്ങനെന്നുല്ല ഇടക്ക് ന്ന് വിളിക്കും
രാത്രി അപം ലൈറ്റായിട്ടാല്ലേ ഒറങ്ങുന്നത്?
ആ അവൾക്ക് വർക്കും കാര്യങ്ങളൊക്കെണ്ട്
നാളെ ണ്ടോ വർക്ക്‌
ആള് സിവിൽ എൻജിനിയറാണ്
ആ
ഉം
ഫാമിലി ഫാമിലി ഒക്കെ
ഫാമിലിഒന്നും കൊയപ്പല്ല അമ്മ അച്ഛൻ ചേട്ടനും ണ്ട്
നമ്മളെ ഫ്രണ്ട്സ് വേറെ ആർക്കെ അയ്യോ ഇത്
ഏയ് അങ്ങനെ ആരോടും അറിഞ്ഞിട്ടില്ല റൂമില് രണ്ട് മൂന്ന്ഫ്രണ്ട്സ്
ആ പക്ഷെ ഇനിക്കറിയാം
എവട്ന്ന് കി
ഞാൻ കണ്ടിണ്ടായിര്ന്ന് ഒരീസം ഒരാളും കൂടി ണ്ട്
ഏ എപ്പോ
കൊർച്ച് മുന്നേ കൊർച്ച് മുന്നേ അപ്പം ഞാൻ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് തെരക്ക
എന്നെകൊണ്ട് വിടാൻ വന്നീനു ഒരീസം ഒന്റെ ഇപ്പാ
പോയിട്ട് രണ്ട്
രണ്ടരണ്ട്പ്രാശം രണ്ട് പ്രാശോ ശെരിക്കും
ആ
അയ് കോട്ടെ ന്നിട്ട് ആളെ വീട്ടിലൊക്കെ അറിയോ
ഏ റേഞ്ച് റേഞ്ച് കിട്ടനില്ല കട്ട് ആയിട്ട കേക്ക ഹലോ
ഏ വെ വെയ്റ്റ് ചെയ്യാൻ അറിയോ വീട്ടിൽ ഒക്കെ ആണോ
ഓക്കെയാണല്ലോ
അപ്പ ഇഞ്ഞ് എന്ന
എന്ത് അതൊന്നും ഇപ്പ ഇല്ലാ പഠിക്കല്ലേ പഠിക്കട്ടെ
ഇത് കഴിഞ്ഞിട്ട് അപ്പ തന്നെ ആണോ അതോ
അതൊക്കെ അപ്പളത്തെ പ്ലാൻ
ഇപ്പോ പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല ലോ വിശ്വസിച്ച് ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട് ശരി എന്ന ഉം
ഉം ശരി ശരി